ഹലോ
ഹലോ ആഹ് എന്താ ചെയ്യണേ?
ഏയ് ഞാൻ അവിടെ ചുമ്മരിക്കായിരുന്നു
അല്ലേ രാവിലത്തെ പണിയൊക്കെ ഒരുരുങ്ങിയ രാവിലത്തെ പണിയക്കരുങ്ങിയാ
ആഹ് പണിയൊക്ക്‌ കഴിഞ്ഞു ഏ മഴയൊന്നുഇല്ല
ആഹ് ഇവിടെ ഇതെന്ത് മഴ കമ്മിണ്ട്
ആഹ്
ഉ കൊറവായല്ലേ അ തന്നെ
ഉം ഇന്ന് മഴയില്ല
ഇല്ലല്ലേ ഉ ഞാനേ എവിടെ യോഗ ക്ലാസ്സ് തുടങ്ങണ്ട്
ആഹ് അ ആഹ്
യോഗഅവടെഫ്രീയാ ആഹ് നാന് ഇതിന്റെ മുന്നേണ്ടായിരുന്ന് യോഗക്ലാസ് അപ്പഅതിന് പോയിട്ടുണ്ടായിരുന്നു
ആ എങ്ങനെണ്ട്
കൊഴപ്പൊന്നല്ല്യാ ആഹ് കൊഴപ്പൊന്നല്ല്യാ ആദ്യം കുറച്ചൊക്കെ കയ്യും കാലും വേദനൊക്കെണ്ടാവും ട്ടോ ആഹ് പ്പോ അതൊരു കൊറചോസം നമുക്ക് രണ്ട് മൂന്നൂസം ഇണ്ടാവും പിന്നെ മ്മക്ക് ശീലം സ്ഥിരായിട്ട് ചെയ്തില്ലേ
ഉം
അതെ കൊഴപ്പല്യാ ആദ്യത്തെ രണ്ടുസൊക്കെ ചെയ്തപ്പോ ഞ് ഞാന് പോണീല്ല്യാന്നിചാരിച്ചാ കാലും കയ്യൊക്കെ വേനിച്ചിട്ട് ട്ട് നല്ല വേദന്ണ്ടേ പിന്നെപോണില്ല്യാന്ന് വിചാരിച് പിന്നെരണ്ടൂസം കയിഞ്ഞപ്പോഅത് പറഞ്ഞു ടീച്ചർപറഞ്ഞടീഅവര് പറഞ്ഞേ അതെരണ്ടൂസെണ്ടാവൊള്ളൂ നമ്മളെ വിചാച്ചു മടിച്ചിരിന്നാ പിന്നെ അത്പിന്നെങ്ങക്ക ആഹ് ചെയ്യാൻപറ്റില്ല്യാ ന്നാവെച്ചാ യോഗ ചെയ്യ് ഏഹ്
സൂര്യനമസ്കാരൊക്കണോ
ആഹ്സൂര്യനമസ്കാരം ചന്ദ്രനമസ്കാരോക്കെണ്ട് എല്ലാണ്ട് ഇണ്ട് നീ പോയാരുന്നോ മുന്നെ
ഏഹ് ഞാൻ ഇവിടെണ്ടായി അവഞാൻ ചോയിച്ചാ ഞാൻ ഇവിടെ പോവാറൊന്നില്ല്യ
പോയിട്ടില്യാല്ലേ
ഇല്ല്യ ഇല്ല ഇല്ല
ആഹ് അത് പോണത് നല്ലതാണ് നമ്മടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ദൂരേണ് ലെ
ആഹ്
ആഹ് നല്ലദൂരണ്ടോ
ആഹ് അത്യാവശ്യം ദൂരൊണ്ട് നേരത്തെ ഇവിടെ അടുത്തായിറുന്നു ച്ചിരിദൂരജടാക്കി
ആഹ് അപ്പനക്ക്ഇങ്ങട് വരാന്ഇപ്പ ദൂരവൂല്ലേ കൊർച്ചുംകൂടെ ചെയ്യേണ്ട് നല്ലതാണ്
കൊഴപ്പല്ല
കൊഴപ്പല്യാ ആഹ് ഒറ്റക്ക്പോവുമ്പഴാണല്ലേദേഷ്യം എന്തായാലുംനമുക്ക്നോക്കാ പോയിനോക്കാ എനിക്ക് അന്ന് പോയപ്പോ രണ്ടുസം കാല് വേദനക്കൊണ്ടായിരുന്നു
ആ പിന്നെ നല്ലതാണ് ശരീരത്തിന്
ശരീരത്തിന്അസുഖങ്ങളൊന്നും വാരാതിരിക്കാനൊക്കെനല്ലതാണേ
യോഗ
പിന്നെ വൈകുന്നേരാണ് ചെയ്യൺത് അഞ്ചുമണിമുതല് ആറ്മണിവരെ
ആഹ് ആഹ്
അപ്പൊപിന്നെ നമ്മടെ പണിയൊക്കെഒരുങ്ങിയിട്ട്ള്ള സമയമാണല്ലോ
ആഹ്അതെ കൊറേപ്പേരൂണ്ടാ
ആ കൊർച്ച്പേര്ണ്ട്
ആഹ്
അവരിപ്പോ കൂടുതലാള്ണ്ടെങ്കെ രണ്ടസെ രണ്ട് സെതായിട്ടിട്ക്കാച്ചിട്ടേ സെന്റർ പോലെ
ആ രണ്ടിതായിട്ട്
ആഹ് രണ്ട്സ്ഥലത്തായിറ്റെടുക്കാന്നാ പറഞ്ഞത് ഓരോട്താവുമ്പളെ
പിന്നെന്നാണെങ്കിലീ അവിടെരെങ്കിലുംപടിച്ചള്ക്കാര് പഠിപ്പിക്കനാണോ
ആഹ് പൊറുത്തൊന്നൊരു യോഗടെ ടീച്ചർവന്നിട്ടേ
ആഹ്
പഠിപ്പിക്ക്യാന്താ
ആഹ് ആഹ്
അപ്പോപ്പിന്നെ നമ്മക്ക ഇനിയിപ്പോ ചെയ്യണ സമയത്ത് മറ്റേ ഉളുക്കൊക്കെ ചെയ്യും ചിലപ്പോ ചെയ്യണവർക്ക് ഉളുക്ക് ഇതൊക്കെ ചെയ്യും നമ്മള് ചെയ്യാത്ത ഓരോ ഇന്തല്ലേ യോഗയുടെ ഒരു ആഹ് പക്ഷെ അവര്ന്നെ നമ്മള ഒത്തക്ക് ചെയ്യുമ്പോ നമുക്ക് ഉളുക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവര് ക ആവുമ്പോ അത് അവര്ത് എന്തൊക്കെ അവര് കയ്യും കൊണ്ട് അങ്ങനെ അമർത്തി തരും മസിൽ കയറൊക്കെ ചെയ്യുമ്പോളേ അതന്നെ ചെയ്തിട്ട് റെഡിയെക്ക ഉണ്ട് പിന്നെ നമുക്ക് വേഗം മനസ്സിലാവും അവർക്ക് എവിടെ പിടിച്ചു കഴിഞ്ഞാലൊക്കെ പിടിച്ചിട്ട് അവര് ഉയിന് ഇത് ഒക്കെ ആക്ണാണ ഉഴിയണ പോലെ. യൊക്കെ അപ്പൊ റെഡി ആവുന്നുണ്ട് അപ്പൊ അതക്ക നോകുമ്പോ നല്ലതാണ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ ഫോണിലൊക്കെ നോക്കി ചെയ്യുമ്പോളേയ് എവിടെും ആ എവിടെങ്കും കൊളത്തി കോളത്തി പിടിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്ല്ലല്ലോ അപ്പൊ പിന്നെ ടീച്ചറുണ്ട് ഇനി നമ്മുക്ക് കൊറച്ച് ദിവസം പഠിച്ചു കഴിഞ്ഞാ പിന്നെ ആഹ് പിന്നെ നമ്മക്ക്ന്നെ കാണിച്ച
ഇതൊക്കെ നോക്കണോ
ഉ ആഹ് വീട്ടിലൊന്ന് ചെയ്ത് നോക്ക് ഇത് രാവ സൂര്യനമസ്കാരക്കെ നമുക്ക് വ ദിവസേന വേണേ ചെയ്യാ തോന്നുന്ന് വീട്ടിൽ
ആഹ്
ചെയ്യണം വീട്ടില്ന്ന് പറഞ്ഞത് അവര് പക്ഷെ വീട്ടിലിരുന്നന്നും ചെയില്ല ആരാ വീട്ടിലിന്ന് ചെയ്യണ് ഇല്ല അത് തുടങ്ങുന്നേള്ളൂ ഈ ആഴ്ച്ച തുടങ്ങുന്നാ പറഞ്ഞത് ഒരു ഫോണില് ഇല്ലല്ല ഫീസ് ഇല്ല ഇത് പഞ്ചായത്തിന്റെ വകയിട്ടുള്ളതണ് പഞ്ചായത്ത് വകയിൽ നടത്തതാണ് അപ്പൊ ഫീസിന്റെ കാര്യംങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ ഇണ്ട് ല്ലേ പൊറത്ത് നല്ല പൈസണ്ട് പൊറത്തെ നല്ല പൈസ ണ്ട്പ്പ എല്ലാരും യോഗക്ക് പോവണേ എല്ലാരും എല്ലാരും പോണ്ട് ഇപ്പൊ പുറത്ത് പക്ഷെ ഫീസ് കൊടുത്ത് പഠിക്ക നമ്മള് പൈസ നല്ല കൊടുക്ക
എത്തിനാണ്
ഇതാവുമ്പോ പിന്നെ അത് കൊഴപ്പമില്ല ഫീസ്
ആ രോഗങ്ങളൊക്കെ വരാതിരിക്കാ നല്ലതാന്നാ പറയണ
ആല്ലേ ഇനി ഇപ്പൊ ഒരു ഡോക്ടറെടുത്ത് പേയാലും രോഗം വന്നന്ന് പോയി കഴിഞ്ഞാലേ അവര് നമുക്ക് ഇ ഷുഗർ കുറയാനെക്കെഇല്ലേ യോഗ ചെയ്യാൻ അത്ര പറയു ഷുഗർ കുറയും യോഗ ചെയ്യാൻ പിന്നെ എന്തേലും അസുഖായിട്ട് ഇങ്ങനെ പോവില്ലേ കൊഴുപ്പിന്റെ ഒക്കെ അധികം ഉണ്ടാവ് ചിചോർക്ക്
ആ അതൊക്കെ പോവാൻ നല്ലതാണോ
കൊഴുപ്പ് പോവാനും പിന്നെ ബി പി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ട് അത് ഓരോന്നിനും ഓരോ മുദ്ര അങ്ങനെക്കെ പറയേ ഓരോന്ന് ആന് ആ ഓരോ കാര്യങ്ങളും അപ്പൊ അത് നമുക്ക് ഓരോ യോഗകളാണ് അയ്നൊക്കെ ബി പി കുറയാനും ശ്വാസം മുട്ടലുള്ളവർക്ക് അതിന്റെ അതിന്റേതായട്ടുള്ള യോഗം ഒക്കെ ഉണ്ടായിൽ എല്ലർക്കും ന എല്ലാതു നമുക്ക് ചെയ്യാം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റി അവര് പറയും ഇന്നെ ഇന്നെ ഇതിന അസുഖത്തിന് വേണ്ടിയിട്ടാണ് പറിം
ആഹ് ഇവടെ അടുത്ത് ഇവിടെന്ത പൈസയസങ്ങെന്തങ്കിലും ഉണ്ട ഇത്ര പൈസ വരെ ചെയ്യാൻ അങ്ങനെ എന്തങ്കലും ഉണ്ടോ
ഇല്ലല്ല അങ്ങനെ യോഗ ആരിക്കും ഇങ്ങനെ ചെയ്യ
ആഹ്
വയസിന്റെ ഒരു പ്രശ്നും ഇല്ല അവടെ വയസായവരും വരണ്ടേ നല്ല വയസായ നമ്മളെ തന്നെ ആകെ ഇതാകും നമ്മുക്ക് ചെിലപ്പ ചെയ്യാൻ പറ്റ്ണ്ടാവില്ല അതെയ് അവര് ചെയ്യേണ്ടല്ലേ അവർക്ക് ചെയേണ്ട് നമുക്ക്ന്നെ അതിശയം അവേ ചെയ്ത് അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ കയ്യടിക്കല് ശ്ശെ വയസ്സായര് ആൾക്കാരല്ലേ അവര് ചെയ്യുമ്പോ അത് അപ്പൊ ഞങ്ങൾ അയ അവരത് ചെയ്തുലോ ആ വയസ്സ ഇത്രയും വയസ്സായിട്ട് ഒരാത് ചെയ്തപ്പോ നമ്മി ആഹ് ഒ അഭിനന്ദനല്ലേ അതൊക്കെ ഞങ്ങളിങ്ങനെ എല്ലാരും ചെയ്യുമ്പോ നമ്മൾ നോക്കൂല്ലോ
ഉം ഉം
ആഹ് അപ്പൊ പിന്നെ അതൊക്കെ രസമാണ് എല്ലാരും കൂടെ അവിടെമ്പളി
ആഹ്
ച്ചും കളിച്ചിട്ട് ഓരോ നമ്മള് ചെയ്യുമ്പോ ചിലപ്പോ ശരിയാവാത്തേന് എല്ലാരുംങ്ങനെ അങ്ങോടും ഇങ്ങോടും പറഞ്ഞിട്ട് ഓരോന്ന് ചിരിക്ക ഒക്കെ ചെയ്യുലെ ചിരിക്കൻ തന്നെ യോഗല്ലോ ചിരിക്ക അത് പറഞ്ഞു വരും ചിരി ക്ക്യ ചിരിച്ചോടും ചിരിക്കന്തരു യോഗയില് പർഞ്ഞൊര്. ഇല്ലില്ല അതൊന്നും ഉണ്ടാവില്ല നടു ഒക്കെ വേദന വ്യത്യാസം ഉണ്ടാവുന്നു നമ്മക്ക് രണ്ടു ദിവസം വേദനി കിടന്നിട്ടുംണ്ട് ഇരുന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് റിഷ സനോ അങ്ങനെയൊക്കെയ ഉള്ള സാധനങ്ങൾ നമുക്ക് കാല് നമുക്ക് ബ ഒരു നമ്മുടെ ഇതില് ഒതുങ്ങണ്ടേ കാൽ ഒറ്റക്കാലി നിക്കാന്നൊക്കെ പറയില്ലേ അതാണ് ഈ വൃക്ഷാശനത്തിന്റെ അപ്പൊ നമുക്ക് ഒര് കാലുമ്മേ നമുക്ക് ബലം കൊടുത്തിട്ട് നമ്മുടെ ശരീരം മൊത്തയ്ലാ ഒരു ആ അതൊക്കെ ഉണ്ട് അത് നമ്മൾ സമാധാനം കൊറച്ചന് കൊറച്ചന് കടന്നാൽ മതിയല്ലോ നമ്മള് ഉറങ്ങിപ്പോ അതാഴി പറയേണ്ട ചിലവരൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പളേ ഈ ശവാസനം പറയുമ്പോ ലാ നമ്മുക്ക് ക്ഷീണിച്ചിട്ടല്ലേ ആവശ്യ ശവാസനത്തില് കടന്ന കഴിഞ്ഞാ ചിലര് ഒരു പതിനഞ്ച് മിനിറ്റ് ഞങ്ങോട് കിടക്കാൻ പറഞ്ഞിത്
ഉം.
പതിനഞ്ച് മിനിറ്റ് അപ്പൊ ആ നേരം കൊണ്ട് ഉറക്കം ഇക്കം കഴിഞ്ഞിട്ടുണ്ടാവും
ആഹ് ആഹ് ഭയങ്കര ബുദ്ധിമുട്ടായിണ്ട്
ഞങ്ങളതൊന്നുംപയിട്ടില്ല കേട്ടോ ഇന്റയിലങ്ങനൊന്നും ചെയ്തിട്ടില്ലട്ടോ ഞാൻ പോയപ്പോ പക്ഷെ അവര് പറയാ ടീച്ചർ പറയ ചില ഇതിലൊക്കെ അങ്ങനെ ഇണ്ടായിന്ന്‌ പറുകണേ ക്ഷീണം കൊണ്ട്ങ്ങോട്ട് ഉറങ്ങിപ്പോരക്ക അത്ര പിന്നെ വിളിച്ച്നീപ്പിക്കണംന്ന അവരേെ ശവാസനം കഴിഞ്ഞാലും പൊളിച്ച നീയിപ്പിക്കണം പറയ എന്തായലും നല്ല ര് തന്നെ തോന്നണ് കാലുവേദന കൈ വേദന ഒക്കെ ഉണ്ടങ്കിലെ
ആഹ് അവിടുന്ന് കൊറേം പേരൊക്കെ ഇണ്ടാ നിന്റെ അടുത്തുന്ന്
ആഹ് കൊറച്ചു പേരുണ്ട് ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ട് വൈകി ട്ടോണ്ട് എല്ലാരും ഉണ്ട് പണി മാറ്റി വന്നിട്ടും പോവാന്ന് പറയാണ് അഞ്ച് മണിക്ക് ശേഷല്ലേ ആഹ് ഇവിടുന്ന് കൊറച്ച് ദൂരേ ഉള്ളൂ അപ്പൊ പിന്നെ പണി മാറ്റി റ്റ് വന്നിട്ടും പോകാലോ അഞ്ച് മണി മുതലല്ലേ അഞ്ച മണിക്കെല്ലാരും പണി മാറ്റി വരുൂല്ലോ അപ്പ എന്തായാലും ഈ ആഴ് തുടങ്ങാന്ന പറഞ്ഞത് ശനീം ഞായറുമായിട്ട് എന്താലും തുടങ്ങും
ഉം ഉം
അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പോ ഫോണിലൊക്കെ ഗ്രൂപ്പ്‌ ഒക്കെ ഉണ്ടാക്കിണ്ടിട്ട്
ആഹ്
അപ്പ എല്ലാരും ഒരു അറിയൂല്ലോ
ഉം ഉം
എപ്ലമ്മക്കൊഴിവ് നിപ്പോ ഒരൂസല്ലെങ്കിലുവര് ഗ്രൂപ്പിലിടും ലൊ
ആഹ് എന്തൊക്ക ചെയ്ത്പ്പം നമുക്ക് ഇന്ന് രണ്ടു മൂന്നു ദിവസം പോയമ്പ പോവാൻ പറ്റൂലെങ്കിൽ വീഡിയോക്ക അയച്ചരാം എങ്ങനൊക്കെ എന്തന്നെക്ക പറഞ്ഞ്
ഹേ
ഇപ്പൊ രണ്ടു മൂന്നുസം പോവാൻ പറ്റിലെങ്കിലേ
അത് കൊഴപ്പന്നുല്ല നമക്ക് പോവാൻപറ്റീലെങ്കിലും കൊഴപ്പല്യ
അഹ് ആഹ്
ഇവ്വാന് നമുക്ക് വീട്ട്ലൊക്കെ വെച്ച ചെയ്താ മതി
ഉം ഉം ആഹ്
ഈ വാമപ്പ് നൊക്കെ പറയില്ലേ ആഹ് അതെ കഴുത്തിന്റെ തലടെം സം അങ്ങനെ കൈയിന്റെ ചെറിയ ഒരു യാ അവിടെ അത് ചെയ്താ മതി സ്ഥിരം ചെയ്യണത് ചെയ്യണം ഇന്നാലതിന്റൊരു ഏഹ്
കാല് വേദനൊക്കെ മാറൂലെ?
ആഹ് കാല് വേദനൊക്കെ മാറും ഒരു ചേച്ചി അവ്ടെ മുട്ട് മടക്കാനും കൂടി ഇരിക്കാനും കൂടെ വയ്യാതെ വന്നാർന്നൂട്ടോ അന്നേ ന്ന്ട്ടാ ചേച്ചിയോട് അവര്ങ്ങനെ ഓരോ തരത്തില് ഇരിക് ഇരിക്കേണ്ട കാര്യം പറഞ്ഞു ഇങ്ങനെ കാലു മടക്കീട്ട് ഒരു കാലു അങ്ങന ആദ്യൊക്കെ ബേക്കിക്ക് വെച്ചിട്ടൊക്കെ ഇരിയ്ക്കാൻതൊക്കെ പറഞ്ഞു കൊടുക്കും ന്നിട്ടവര് തന്ന അങ്ങന ഇരുന്നു അപ്പൊ ഇത് ദേ
ആഹ്
തന്നണീയ്ക്കാനും ഇല്ലാണ്ട്ക്ക് പോവ്ല്യ ഒരുപാട് മാ പിന്നെ കാല് മടങ്ങ്ണ്ട് നമ്മള്പ്പോ വെയ്യാന്ന് പറഞ്ഞ് നമ്മള്ത് ത്രേം കാലം നമ്മൾ മറാർ വെക്കില്ലേ അതൊക്കെ റെഡിയായി അയിന്റെതായ സന്തോഷം ഒക്കങ്ങനെ പറയാണ് അവരെ വീട്ട്ത്തെ
ആഹ്
അവര് റെഡി ആയി കൊടുക്കൂല്ലോ അതിൻകൊരു സന്തോഷം അവരുക്കുണ്ട് അപ്പൊ അതൊക്ക നോക്കുമ്പ നല്ല വേദനേണ് അമ്മക്ക്
പഠിപ്പിക്കണ ടീച്ചറാ
എന്ത ആഹ് നല്ലന്നെ നല്ല സംസാര ആഹ് അയ്ൽ നല്ല നമ്മളോട് നല്ല കൂട്ടുകാരെ പൊന്ന്യാണ് പറയേണ്ടെ വയസായവര് ക കമ്മ്യായവരൊന്നൂല്യ എല്ലാരോടൊരു പോലെ അപ്പൊ നമുക്കൊരു അവരോടടപെഴുകുമ്പോൾ സന്തോഷണ്ടാവല്ലോ
ഉം
എന്തായാലും നോക്ക് പെറ്റീച്ച വായോ ണ്ടെങ്കിൽ വിളിയ്ക്ക്
ആഹ് വരാ
ഉം ശരി
ശരി